ഹലോ
ആഹ് പറയൂ എന്താ പരിപാടി
ഫുഡ്‌ കയിച്ചാ
ഇനി ഫുഡ് ചോറൊക്കെ കഴിച്ചു ചായ കുടിക്കേണ്ട സമയായി
ആഹ് ചായടിക്കുന്ന സമയായി അത ചായു ആഹ് പണിയെല്ലായൊ?
പണി പണി ഒന്നും ആയിട്ടൊന്നില്ല വൈകുന്നേരം കൊറ്ച്ചൂട കഴിയും എന്തേലും പണി ഇട്ക്കാൻ തൊട്ങ്ങണെങ്കില് വൈകുന്നേരത്തെ പണി,
ആഹ്, ഇപ്പൾത്തെല്ലാ ആയിലെ രാവിലത്തെ,
അതൊക കയ്ഞു
ആഹ് ഇപ്പൊ ഓൻക്ക് സൗണ്ട് കേക്ക്ന്ന്ണ്ട് അത് നിന്റെ ഈല് പ്രശ്നണ്ട്, എന്തർഞ്ഞാ ഞാ ബാറാള്ന്ന് നിന്ന് വുള്ച്ചീന് അപ്പൊ ഈ സൗണ്ടില്ല,
എനിക്കിപ്പൊ ഇല്ല ഓക്കെയാണ്, ഇല്ല, ഇക്ക്ണ്ടൊ?
ഇ വണ്ടീന് ചെറീ സൗണ്ടേക്ക്ന്ന്ണ്ടെ,
ആഹ് വണ്ടിന്റെ സൗണ്ട് അല്ലാതെ വേറൊര് ഡിസ്റ്റർബൻസ് ഇല്ലലൊ, ഉം ഉം ചേ ഉം ചെൽപ്പൊ ഫസ് എടുക്കുന്നോണ്ടായിരിക്കും,
ആയിരിക്ക ആയിരിക്ക ആഹ് അതന്നെ,
എന്താ പര്പാടി ചായ കുടിച്ചോ?
ഇല്ല ചായ കുട്ച്ചീറ്റാ ഫോണോക്ക്ന്നുണ്ടെയ്, കൊറ്ച്ചു നേരം ഫോണോക്ക്ന്ന്ണ്ടെയ്, നീ ഫോണൊക്കല്ലെ?
ആഹ് ഫോണ് അതെ അതെ റീല് കാണ യൂട്യൂബ് കാണ അതൊക്കെ തന്നെ പരിപാടി,
നോക്കീം കടവാക്ക്യോ സമയം പോ ആഹ്,
അങ്ങനെ പൊയ്കോണ്ട്ക്ന്ന്,
സമയം പോന്ന അറിയേല,
അറിയില്ല,
മറ്റെ ച ഇല്ല നാലരവണ്ണ മണി സമയം,
ആവുലേ,
ആഹ് രാവിലെ പോന്ന് രണ്ട്രര മണിയ അമ്പതര
പോക്ന്ന ബസ് ട്ട്ണ്ടോ?
ബസ്സ് ഇണ്ട് ബസ്സ് ഇണ്ട് അവിട്ക്ക് സ്കൂൾ ബസ്സന്നെ ഇണ്ടേ ഒമ്പത് മണിക്ക് വര്ന്ന, ആഹ്, അവിട്ന്ന് കേട്ടിട്ട് നാലരാ ബര്ന്ന്,
ഉം ഉം ഉം ചെറിയ പിള്ളാരാ?
ആഹ് അങ്ങനെ സ്കൂള്ല് രണ്ടിലും, നാല് അഞ്ചില് രാ പെണ്ണുണ്ട്, ആഹ്
ഉം ഉം
അങ്ങനെ ആടന്നെ സ്കൂള്ണ്ട് അഞ്ചോളം ഈടെന്നെ പിന്ന വേറ പോണം ഉം,
വേറ പോണല്ലെ ആഹ് ആഹ്,
ആടെ എങ്ങന സ്കൂള് ഫുള്ള്ണ്ടൊ പത്ത് പ്ലസ് ട്ടോള
പ്ലസ് ട്ടോള്ണ്ട് പിന്ന അട്ത്തെന്നെ ചെറിയ സ്കൂളുണ്ട് യൂ പി മാത്രണ്ട്, യൂ പി വരേണ്ട്, ആഹ് അതൂണ്ട്, യൂ കെ ജി ഉള്ളത്ണ്ട് അങ്ങനെക്കണ്ട് നിങ്ങടെ അവിടെ കാഫ റോഡ് ഒര് എക്സ്പോ പോലെ വന്നിണ്ടായിര്ന്നില്ലെ ആർട്ട് ഫിഷൽ വാട്ടർ ഫോൾസൊക്ക ആയിട്ട്,
ആഹ് ഇണ്ടായി കാസർഗോഡ്,
കാസ്രറ്ഗോഡ്ക് പോയി വന്നോ,
ആഹ് പോയീനി എസ് പോല്ലേ ആഹ് പോല് പോയീനി എന്താ ആരുണ്ട് ഇങ്ങോട്ട് ഡിഫറൻറ്ണ്ടോ
ആഹ് അങ്ങിട്ട് ചെന്നന്ന് മാത്രല്ല ഞാൻ റീലൊക്കെ കണ്ടായിരുന്നു. ആഹ് ആഹ് ആഹ് കാലിക്കറ്റും കാസറോട ഫസ്റ്റ് കാസ്ഡ് ഒന്ന് വന്നത് അല്ലേ നണ്ടായിരുന്ന്ല്ലേ പോയിട്ടുണ്ടില്ലേ ഫാമിലി ഇല്ല ഒരു ഫ്രണ്ടാണല്ലോ ഉദേക്ഷിനി അതുവരെ വന്നിട്ടില്ലേ അങ്ങോട്ട്
ആഹ് അവിടുന്നക്ക് വരാ ആരെങ്കും ഉണ്ടെങ്കിവരും മാറ്റിച്ചാല് പിന്നെ വീച്ച്ക്ക്ങ്ങത്തല്ലർ പറയും ആഹ് വീട്ടില് ആരെല്ലാംണ്ട് പെരേല് ഇപ്പൊ
അപ്പൊ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട്
ആഹ് അതെ
പിന്നെന്ത് മഴണ്ടാ
മഴയില്ല വെയിലന്നെ വെയിലാ ഇന്നലെ വേ നല്ല മഴായിരുന്നു ഇന്നൊക്കെ പോയിന്നെ ഫുള്ള് വെയിലായി
ഉം മൂട് മഴയില്ല ഇർത്തി ഇട്ടിട്ടുണ്ട് ഉം
ടിച്ചിട്ടല്ലേ ആഹ്
ആഹ് അതന്നെ വേട്ച്ചിട്ട് വരുആയിരിക്കും മഴക്കാലല്ലേ നല്ല മഴ വരണ്ടല്ലേ സമയം. ആഹ് അതന്നെ ഇപ്പ ഇല്ല രാത്രി ഉണ്ടായി ഇന്നലെ നല്ല തണുപ്പുണ്ടായിറ്റേ രാത്രി മഴുണ്ടായിട്ടേ.
ഇന്നലായ്ന് മഴ ഉണ്ടായിരുന്നു ഇവിടേക്ക്
ഉണ്ടായിട്ടേ ഉണ്ടായില്ലേ ആഹ് ആഹ് അതന്നെ രാത്രി നല്ല മഴ ഉണ്ടായി.
നല്ല മഴയുണ്ട്
രാത്രി രാവിലെ എണിക്കാൻ പറ്റുന്നില്ല.
തണുപ്പൊക്കാരുന്നല്ലേ
ഞങ്ങളെ ഉം പിള്ളർക്ക് മദ്രസ ഉണ്ടല്ലേ ആഹ് മാദ്രസിലേക്ക് ഏഹ് ആറര മണിയുമ്പ പോണോ അപ്പൊ ആറ് മണിക്ക് ആഹ് കുട്ടികൾ
ഇല്ലെങ്കിലും മദ്രസ പോയിരുന്നേ നിക്കണല്ലോല്ലേ
ആഹ് വെള്ളിയാഴ്ച്ച മാത്രില്ല
വെള്ളിയാഴ്ച്ച അതെന്താ
വെള്ളിയാഴ്ച ഇല്ല മദ്രസ് ബാക്കിയെല്ലാ ദിവസോണ്ട് വെള്ളിയാഴ് ഒരു നമ്മളെ മുസ്ലിമ്ലില്ല് എന്തോ ഒരു പെട്ടര് വെള്ളി ജുമാ പള്ളിക്കെല്ലാം പോന്നല്ലേ അങ്ങനത്തെ എന്തോ ഇതുകണ്ടല്ല
ഉണ്ടോ വെള്ളി ചപ്പോ
സ്കൂളുണ്ട് ഇത് ഞായറാഴ്ച്ചും ശനി അയച്ചല്ല സ്കൂള് ആഹ് ആഹ് അതല്ല അർഥായ്ച
ആഹ് പിന്നെ
ആഹ് അത് രാവിലെ എനിക്കാൻ പണി
രാവിലെ എഴ്ന്നേക്ക്ണത് ബുദ്ധിമുട്ടാണ്
നീ രാവിലെ
ആഹ ഏഴ് മണിക്ക് എഴുന്നേക്കൊള്ളു
ആഹ പണി ഇല്ലാക്കിട്ട് പോന്നതാ
വെൽതാ വല്യ പണിയൊന്നുംല്ല അമ്മല്ലേക്കെ ചെയ്യ വല്യായിട്ട് പണിയൊന്നുല്ല ചെറുതായിട്ട് എന്തേലൊക്കെ ചെയ്ത്ട്ട് പിന്നെ വരും നമുക്ക് വീട്ടിൽ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങി അമ്പതരക്ക് ഇവിടെ എത്ത്ണ പോലെ എത്തും ഓഫീസില് ഉം ബസ് ഇണ്ട് ബസ്ണ്ട് ഇല്ലല്ല ബസിനാ വരുന്നേ ഉം വണ്ടി പടിക്കാൻ പോണം അറിയില്ല അ പോണം പോണംന്ന് വിചാരിക്കും പിന്ന നമ്മുക്ക് ഇവിടുന്ന് ഒര് ഗ്യാപ്പ് ഒന്നും കിട്ടാത്തൊന്നും പോവാൻ പറ്റിട്ടില്ല
ആഹ പഠിക്കാന് സ്കൂട്ടി എല്ല പഠിച്ചെങ്കിൽ നിക്ക്ന്നെ സ്വന്തായിട്ട് പോവാ അതാ
അതാണ് സ്വന്തായിട്ട് പോവാ
ഇപ്പ ഇപ്പ എന്തായാലും പഠിക്കേണ്ട സമയല്ലേ പഠിച്ചിട്ട് നേര
പഠി ധൈര്യം ഉണ്ടെങ്കി പഠിക്ക നല്ല
അതെ അതെ ഉം ഇവിട്ന്ന് എന്താച്ച നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച മാത്രെ ആകൊര് ലീവൊള്ളെയ്
ആഹ
അന്ന് പിന്നൊരു മടി ആവും പോവാനും ഒക്കെ ഉം അതുകൊണ്ടാ
സ്വന്തംല്ല അനിയന് ആരുണ്ട്
ആഹ ഉണ്ട് ഏട്ടന്ണ്ട് ഏട്ടനുണ്ട് അവൻ പഠിപ്പിച്ചു തരില്യ അതെന്ന അവന്റെ ഒരു വഴിക്ക് പോവാതിരിക്ക നല്ലത്
ആ അതെ എന്തല്ലേ
ആഹ് നമ്മ്ക്കെനിപ്പൊ പൈസ ഇണ്ടെങ്കിൽ നമുക്ക്ന്നെ പോയി പഠിക്കാംല്ലോ സമയ
ആഹ അതന്നെ എന്തായാലും പഠിക്കാൻ കയ്യോല്ലോ ഇപ്പ എന്തായാലും
അതെ അതെ സമയത്തിന്റെ ബുദ്ധിമുട്ടോണ്ട
ആ ഇത് ഏട്ടന്റെ മംഗലം കഴിഞ്ഞതാ മാരേജ്
ഇല്ല ഇല്ല ചേച്ചിടെ കഴിഞ്ഞതാ ഉം മൂന്നാള് മൂന്നാള്
ആഹ്
ഉം ചേച്ചിടെ കഴിഞ്ഞു ഏട്ടൻ ഉം ഉം ഉം കുട്ടി ഉണ്ട് ഒരു രണ്ട് വയസ്സുള്ള കുട്ടി ഇണ്ട്
ആഹ് ഓളെട ചേച്ചി ആടെന്നെയ ഹസ്പന്റെന്റെ ആടെ
ഇവിടടുത്തന്നെയാ ആഹ് ഹസ്ബന്റിന്റെ വീട്ടില്
ആഹ്
അടുത്തന്നെ
അടുത്തന്നെ ഉം എന്ത് ഏഹ്
നിങ്ങടെ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് രണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പെൺകുട്ടി ചെക്കൻന്റെ വീട്ടിൽ പോവില്ലല്ലോ അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ
ഇണ്ടെ ചെക്കന്റെ വീട്ടില് മങ്ങനെ മാരേജ് കഴിഞ്ഞിട്ട് അന്ന് ആടെന്നെ നിക്കും ഞമ്മളെ പൊരേല് നിക്കും ഓളും മാപ്പിളെ പിറ്റേ ദിവസം ആടെ പോയിട്ട് നിക്കും പിന്നെ എടക്കെടക്ക് പോയിക്കോണ്ട് വന്ന്ണ്ടാവോ പിന്നെ അസ്ബന്റിന്റെ പൊരക്കേര്ല് അസ്ബന്റിന്റെ പൊരേല് തന്നെ
എന്തോ വേറൊരു സംഭവല്ലേ നിക്കാഹും കല്യാണം അങ്ങനെ രണ്ടെണ്ണല്ലേ
നിക്കാഹ് ഏഹ് ഞമ്മോ നിങ്ങള് താലി കെട്ടുന്നില്ലേ അതുപോലെ ഞമ്മോ
ആഹ് ആഹ്
ഉമ്മ മ്മ ഹസ്ബന്റ് ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഏഹ് സംസ് ഇതാക്ക്ന്നെ കാനോത്ത് കഴിക്കിന്നെ അങ്ങനെ നി
അപ്പത് അന്ന് വീട്ട് കൊണ്ടോവില്ലല്ലേ
ആഹ് അന്ന്ക്ക് കൊണ്ടു പോന്ന അത് ഒരോര് ഒരോര് ആള് ഒരു ദിവസം മുന്നാ ക്ക്ന്നെ ഒരു ദിവസം മുമ്പേ ഒരാള് അതെ ഈ സമയത്തിലന്നെ ആക്ക്ന്ന് കല്യാണത്തിന് അന്നന്ന്
അല്ലെ റീലൊക്കെ കണ്ടു ഒരു വർഷം കഴിഞ്ഞിട്ടൊക്ക ഫംഗ്ഷൻ നടത്തി കൊണ്ടോണാവോ അതൊക്കെ എന്താവും
അത് ഏഹ് ഏഹ് ഓരോന്ന് വന്ന് പാഞ്ഞിട്ട് പോന്നില്ലേ
ആഹ
നോക്കിട്ട് വെച്ചങ്കി അതു ഉണ്ടായിട്ട്ണ്ടാവും കാനോത്ത് വെക്കുന്നെ അങ്ങനല്ല കനോത്ത് മംഗലം കഴിഞ്ഞ പോലെ ആയല്ലേ പിന്നെ ഫംഗഷ്
അല്ലെ പിന്നെ പ്രഗ്നന്റായിട്ടക്കെ അല്ല പ്ര ഗ്നന്റായേന് ശേഷൊക്കെ വെക്കു ഫംഗ്ഷൻ വെക്ക്യാ അങ്ങ
ആഹ് അതോ ക്കപ്പോ ഏഹ് കഴിഞ്ഞിട്ട് അമ്മക്ക് പിന്നെ മംഗലം കഴിഞ്ഞതന്നല്ലെ ഇങ്ങനെ പോന്നേ പിന്നെ മറ്റേ ചെലെ ഫുഡ് കൊടുക്കുന്നെ മംഗ കനോത്ത്ല്ങ്ങായി നിങ്ങളെ പോലെന്നെ ഏഹ് താലി കെട്ടിയെങ്കിൽ പിന്നെ ആയി ഉം ഞമ്മ കൊട്ക്ക്ന്നത് ഇതന്നെ ഞമ്മക്കിപ്പ അറിയ്ന്നത് ടീവില് സീരിയല്ലെ ഇല്ലല്ലാ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള്ത് ഞമ്മക്കറിയാ ഞമ്മള്ത് നി ങ്ങക്കറിം വ പറയണ്ട അല് ആഹ് ഇപ്പ എല്ലാം അറിയിന്നെ അങ്ങനെ സീരിയല് എല്ലാം കാണ്ന്നത് ഇതെന്നല്ലേ
ഒക്കെ അറിയാലോല്ലേ അങ്ങനെന്നെ അറിണത് റീലൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ ഒന്നും അറീല്ലാ
മാ ഇപ്പോള്ത്തെ എല്ലാ അറിം മുമ്പ് ഞ ഞമ്മുക്ക് എന്തും അറിയെല്ലേനി കഥ സംഭവം
അതെ ഉം
നരന്തി
ആഹ് വേറെന്താ പിന്നേന്നാ ചായ ചായക്കി പലഹാരക്കെ ഇണ്ടാക്കോ വീട്ടിലന്നെ
ചായ വെക്കണം ഓർ വന്നിട്ട് വെക്കാ പുള്ളാർക്കെ കുട്ടികള്
ആഹ് അത് എനിക്ക് മന്സ്സിലാവും
ഏഹ്
അല്ല പുള്ളാര്ന്ന് പറഞ്ഞ അതൊക്കെ ഇന്ക്കി മന്സ്സിലാവും
മന്സ്സിലാ ചിരിച്ചിട്ട് പറയുന്ന അത് മന്സ്സിലാത്തെ
അതാണ് എന്തെലെക്കെ ഇണ്ടാക്കും സ്നാക്സ്
ആഹ് അവരേക്കും ആക്കണം ഇന്ന് ആക്കണന്ന് വിചാരിച്ച്ട്ട്ണ്ട് ഏഹ് അഹ് ഏന്താക്കലാ
അയ് ശരി ആഹ്
അങ്ങനെ
ഉം
ഇത് റോഡ് സൈഡാപ്പോരാ ബണ്ടീൻ്റെസൗണ്ട് അങ്ങനെയ ആക്കുന്നതാ വണ്ടി മെയിൻറോഡാ അതുല
അ മെയിൻറോഡ് അല്ലെങ്കിലും മെയിൻ റോഡ് ഹൈവേ അല്ല നല്ലങ്ങനത്തെ റോഡാ എപ്പോഴും വണ്ടികള് പോകാണ് റോഡ അത്
പാങ്ങൽസൗണ്ടക്കുന്ന അതെങ്കി ആഹ് അങ്ങനെ അതന്നെ ആഹ് അടുക്കിന്ന് എക്സൗണ്ട് പാങ്ങനെ കേക്കണപോലുണ്ട്
ചെയ്ത മതിയല്ലെ ആഹ് ആഹ്
നഞമ്മളടെ ഇടെന്നെ മാത്രം ഒരു സ്കൂള് രാവിലെ നല്ല പടി പോയി ക്കോം ഉണ്ടാവും പിന്നെ വൈകുന്നേരണ് നല്ലവോണം ഇല്ലാം ഓരോന്ന് പോവും അപ്പാ ആഹ് സമയത്തില് ആഹ് ആ സമയത്തല്ലാം പണിക്ക് ജോബിന് പോന്നതും പിന്നെ സ്കൂൾക്ക് പോന്നല്ല തിരക്കല്ലെ
ഉം ഉം പോവുന്നില്ല ഉം ഉം എന്നാ ഓക്കെയാണ് ഉം ശരി